ഹോ ആഹ് പറഞ്ഞോ
പിന്ന അങ്ങനെ ഉം എന്തുവാ ഈ ഹാർട്ടിന്റെ മരുന്ന് കഴിച്ച ശേഷമായിരിക്കും കിഡ്നി സ്റ്റോൺ ആയതാണെങ്കിൽ എന്തുവാ ഭയങ്കര കൊറെ നാള് മരുന്നൊക്കെ കഴിചോക്കി മാറില്ല പിന്നെ മെനഞ്ഞാരുന്നു ഓപ്പറേഷൻ
ഇതെന്തോ പറ്റിയതാ അങ്ങനെ പെട്ടന്ന് അസുഖങ്ങളൊക്കെ വരാൻ? ഹെൽത്തി അല്ലായിരുന്നോ?
ഹെൽത്തിക്കെ ആയിരുന്നു ആർക്കറിയാം ഹാർട്ടിന് ബ്ലോക്ക് വന്നത് ഇപ്പം ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കും വരുല്ലോ
ചെലപ്പം കൊഴുപ്പുള്ള ഫുഡൊക്കെ കഴിക്കുആയിരിക്കും തോനി എെന്ന എണം പലഹാരങ്ങളും അങ്ങനെക്കെ പിന്നെ ഗൾഫിലല്ലാരും
സദാ
ഗൾഫില് മിക്കവാറുള്ള എല്ലാം എണ്ണയാണ് അവിടെ ഉള്ള മിക്കവാ എല്ലാവർക്കും അങ്ങനെത്തെ പ്രശ്നഉണ്ട്
അതാ
എല്ലാ എണ്ണയാ അവര് എണ്ണ വാരി ഒഴിക്കും
പിന്നെ എന്തോ എന്ന പക്ഷെ വല്യയ ബോഡിയൊന്നുല്ലായിരുന്നു. വല്യയ വ ഫാറ്റന്നലായി ഫിറ്റ് ആയിരുന്നു അല്ലാ
അതാ കാണുമ്പോ നല്ല ഹെൽത്തിയ
ആഹ് അന്നോ തുടങ്ങിയതാ ആഹ് ഫുൾ പിന്നെ ഫുൾ ഇങ്ങോട്ട് ഹെൽത്ത് വരും പിന്നെഈ ബ്ലോക്ക്ക്കെ ഉണ്ടായിണ്ട്
ആഹ് മോൻ എന്തോ പഠിക്കുവാ
അനസ്തേഷ്യടെ എന്തോ അനസ്തേ ഷ്യയുടെ എന്തോ കോഴ്സ് ആയിരുന്നു
എവടാ
വെളിലായിരുന്നു എനിക്ക്തൊന്ന് കഴിഞ്ഞെന്ന് തോന്നുന്നു എന്തു വാന്ന
ആഹ് കൊച്ചിന്റെ കൂടെ തന്നൊയിരുന്നു
ആഹ് അവള്ടെ കൂടെ അല്ല വേറെ സ്ഥലത്തായിരുന്നു നമ്മെ
ഉം
ഉം അതുകൊണ്ട് ടീച്ചറും ആഹ് ഉം മാമനും അവനും ഇല്ലായിരുന്നു എഗേജ്മെന്റിന്
ആണോ അപ്പം ഏ നിന്റെ കൂടെ ആയിരുന്നോ
ഇല്ലല്ല അവര് റിലേറ്റീവ്സ് അല്ലേ അവന്റെ പെങ്ങളല്ലേ അവള്
ഓ
ഞങ്ങള് പിന്നെ അങ്ങോട്ട് പോയില്ല
ഫുഡൊക്കെ നല്ലായിരുന്നോ
ഉം ഫുഡ് സൂപ്പർ ആയിരുന്നു
ഉം ഇന്നി ഇവിടെ ഒരു സദ്യ ഉണ്ടാര്
ഇന്നോ
പോയില്ല എനിക്ക് പിരീഡായി വയറുവേദനയ എടുത്ത് ഛർദിച്ചു കടക്കുവായിരുന്നു എനിക്കൊട്ടു വയ്യാ ഞാൻ ഇപ്പഴാ തല പൊക്കുന്നേ
എന്തും സഹിക്കാ അത് മാത്രം
ഈ ഉച്ചയ്ക്ക് എന്റെ പൊന്നെ ഞാൻ സ്വർഗ്ഗം കണ്ട് വേദന കൊണ്ട് ഞാൻ പുളയുവായിരുന്നു. അയ്യോ എന്തൊരു വേദനയായിരുന്നു എന്ന് അറിയോ
സഹിക്കാൻ പറ്റുന്നുണ്ട് അപ്പോ ഇത്രയൊക്കെ ഒരു എനിക്കാണെങ്കിൽ അന്ന്- ആഹ് ഒരു വട്ടം ദേഹമല്ല അത് അന്ന് അമ്പലത്തില് ആഹ് കല്യാണത്തിന് വന്നാ- തിരിച്ച് വന്നപ്പോ ആയി അങ്ങനെ വല്ലാതെ വന്ന് അത്- ഇപ്പോ ഒന്നും കഴിക്കാണ്ട് ആരോഗ്യം ഇല്ലാത്തണ്ട് പക്ഷേ അങ്ങനെ ദേഹം വല്ലാതെ എത്തി പക്ഷേ വേദന വരും.
ക്ക് വിശക്കാനുള്ള മരുന്ന് അല്ലെങ്കിൽ മേടിക്ക് ഡോക്ടറിന്റെ കയ്യീന്ന്.
ആ അല്ല ലേഹ ലേഹ്യം കഴിച്ച കഴിഞ്ഞാൽ എനിക്കത് പറ്റത്തില്ല കാരണം- എന്റെ വയറിന് പ്രശ്നം ഉണ്ടായോണ്ടേ
ലേഹ്യം കഴിക്കണെന്നില്ല അല്ലാതെ വിശക്കാനുള്ള മരുന്ന് കിട്ടും
അതാടി ഈ കോട്ടക്കലൊക്കെ നമ്മൾ ചോദിച്ചാലും വിശപ്പിനുള്ള ലേഹ്യം കിട്ടുമെന്ന് തോന്നുന്നു.
ലേഹ്യമായിട്ട് മേടിക്കണ്ട അല്ലാതെ തരത്തില്ലേ ഗുളികയൊന്നും
ആഹ് എന്തോ എനിക്കെന്നും ചിലപ്പോ പിടിക്കുമെന്നും അറിയത്തില്ലാടി കാരണം എനിക്കു വയറിന് പ്രശ്നം ഉണ്ടായണ്ട് എല്ലാം ഒന്നും- ശരിയാവത്തില്ല എനിക്ക് ഇപ്പോ മെയിനായിട്ട് വെളിയിലത്തെ ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. വെളിയിനിന്ന് ഈ ചിക്കൻ, മട്ടൻ, ബീഫ് അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ച്ചത് മൊരിച്ചത് അലർജി അല്ല ഇടി എനിക്ക് എന്തെങ്കിൽ മൂന്ന് മാസം മുമ്പേ അല്ലെങ്കില്- വയറുവേദനയായിട്ട് വന്നയാ വയറുവേദനയായിട്ട് വന്നിട്ട്- പിന്നെ അങ്ങനെ ആഹ- നേരെ ഡൈജഷൻ ഒന്നും ആ ശരിയാവാതെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട്- കുറേ നാള് മൂന്ന് മാസങ്ങാണ്ട് മരുന്ന് കഴിച്ച് ആ അത്- കഴിക്കാൻ കാരണം ഒരു ദിവസം ഏഹ- ഹരിപ്രയില്ലേ ഹരിപ്രിയയുടെ നല്ല വാതിലന് പോയിട്ട് വന്നപ്പോ- മലബാറിന് പോയിട്ട് പിറ്റേന്ന് ദേഹം മൊത്തം അങ്ങ് തടിച്ച് കയറി അന്ന് ബീഫോ എന്തൊക്ക- ഒക്കെ ഉണ്ടായിരുന്നു രാത്രിയില്- അപ്പോ ഈ വയറ് ഡൈജഷൻ ഇല്ല ആദ്യമായിട്ട് ഈ വയറ്- വയറിന് ഈ പ്രശ്നം വന്നതിന് ശേഷം ബീഫ് കഴിച്ചിട്ട് ആദ്യമായിട്ടാ അങ്ങനെ- തടിച്ച് കയറി പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചാ- അങ്ങനെ ആ ഉം മൂന്ന് മാസത്തേക്ക് മരുന്ന് കഴിച്ച്. പിന്നെ അവ്ട്ന്ന് ശരിയാവാത്തോണ്ട് അത് ഈ ഇതല്ലേ- ആ ചൂടു കൂടി ഇംഗ്ലീഷ് മര്ന്നല്ലേ അതുകൊണ്ട് എത്രന്ന് വെച്ചാ കഴിക്കുന്നന്ന് വിചാ രിച്ച് അത് നിർത്തിയിട്ട് പിന്നെ ഇപ്പോ ഹോമിയോ കാണിചോടിരി ക്ക്യാ. ഇനി അതിന്റെ ഒക്കെയാണോ ഇങ്ങനെ ക്ഷണിച്ച് ക്ഷണിച്ച് വരുതെന്ന് അറിഞ്ഞുകൂടാ
നീ ക്ഷീണിക്കുന്നെ തിന്നാത്തോണ്ട നീ തിന്നുന്നില്ലല്ലോ?
അതെ പണ്ടത്തെപ്പോലെ വെളിയിൽന്നും മറ്റേത്- വെളിയിൽ എന്ത് കഴിച്ച് കഴിഞ്ഞാലും ഇപ്പോ വയറിന് അസുഖാവും
ആന്നോ ല്ലേ നീ വീട്ടീന്ന് നന്നായിട്ട് കഴിക്കണം.
അതുപോലെ ചപ്പാ വീട്ടീന്നായാലും നമ്മടെ ചപ്പാത്തി അതൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഫൈ ഡ്രൈസ്
ഇതിന്റെ പ്രശ്നം ആയിരിക്കോടി എന്തോ ഫുഡ് ഏതൊക്കെയോ ബേസ് കഴിക്കുമ്പം
അലർജി എന്തോ വയറ്റിൽ അലർജി ആയിട്ട് കിടപ്പുണ്ട് പക്ഷേ വയർ നന്നായിട്ട് ക്ലീൻ ചെയ്തി ട്ട് പോലും അത് മാറുന്നില്ലെന്നുള്ളയാ അന്ന് പർ ഞ്ഞായിരുന്നു ഉം.
ഗോതമ്പിന്റെ ചിലവർക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടാ അപ്പോ നിനക്ക് അത് പ്രശ്നം കാണും അതാ ചപ്പാ പ്പാത്തി തിന്നുമ്പോ കൊഴപ്പം.
ഇല്ലടി പണ്ടായ്ര്ന്നെങ്കി ഞാൻ എട്ടും ഏഴും ഒക്കെ കഴിക്കുവായിരുന്നു ചപ്പാത്തി.
അത് ഇപ്പം അത് പെട്ടെന്നാ വരുന്നേ അലർജി ഞങ്ങടെ ഇവിടെ ഒരു ചേ ട്ടന്ന് പ്രോൺസ് നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ചേട്ടനാന്നെ എപ്പഴും തിന്നോണ്ടിരിക്കുന്നാന്ന് ആ ചേട്ട ട്ടന്ന് ഒരു വട്ടം മറ്റേ കൊഞ്ച് കഴിച്ചപ്പത്തേന് അലർജി വന്നു. ഇത്ര ഇത്രയും നാള് ഇന്ന് കൊണ്ട് വന്ന ആളാണേ പെട്ടെന്ന് ഒരു വട്ടം അങ്ങ് അലർജി വന്ന്
അത് പോലെ ഇപ്പം ബീഫ് കഴിക്കുമ്പ എനിക്ക്. പറ്റത്തേ ഇല്ല ചിക്കൻ കഴിക്കുമ്പം പിന്നെ വീ ട്ടില്ല് വീട്ടിൽ ചിക്കൻ ഉണ്ടാക്കുവാണേങ്കിൽ കൊറച്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ്യ്ഞ്ഞാൽ കൊഴപ്പല്ല. നമ്മള് വെളിയിന്നെന്ത് ഈ നല്ല വാതിലൊക്കെ പോയിട്ട് ന്നെട്ട് നമ്മള് മീൻ ആ മസാലേടെ ആയിരി ക്ക്‌യും എന്തോ അറിയത്തില്ല കടെ ന്ന് എന്തോ മേടിച് വിച്ച് ആഹ് അതിന്റെ
അപ്പ അത് കഴിക്കര്ത് ചാറൊന്നും കഴിക്കരുത് ഈ ഇവിടെ
അത്കൊണ്ട് അത്കൊണ്ട് ഇപ്പ ഞാൻ ഫംഗ്ഷന് പോത്തേ ഇല്ല കല്യാണത്തിന് പോവാ സദ്യ കഴിക്കാ തലേന്നെത്തെ പരിപാടിയില്ല. റിസപ്ഷന്റെ പരിപാടിയില്ല പറ്റ
എന്നോടാ അവൻ വർക്കിന് പോവു ന്ന്ണ്ട്ട്ടോ.
ആഹ്.
അപ്പ ഇങ്ങനെ അപ്പൊ അവനാണ് ഇങ്ങനെ പർഞ്ഞത് ഇങ്ങനെ ചാറൊന്നും കഴിക്കരുത്. ഇതില് കളറ് ചേർക്കൂന്ന് കളറും ചേർക്കും അജ്ന മോട്ടോയും ചേർക്കും.
ആഹ് ഒട്ടും അന്നും ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാ അന്ന്ന്നെനിക്ക് ഉം വയറ് കൊണ്ടും തീരെ വയ്യായിരിക്കും ഇന്നിപ്പോ ഗോതമ്പിന്റെ ഫുഡോന്നും കഴിക്കാൻ പറ്റത്തില്ല പൊറോട്ട അതുപോലെ നമ്മളി കടെന്നൊക്കെ പൊരി ച്ചത് മേടിക്കത്തില്യോ ഉഴുന്ന് വടാ, പരിപ്പ് വടാ, അത് കാരണം ആ എണ്ണ ക്കെ നമക്ക് അറിയത്തില്ലല്ലോ എങ്ങനെ ഉപയോഗിക്ന്നന്ന് അങ്ങനത്തെക്കെ കഴിച് കഴിഞ്ഞാൽ പിന്നെ അന്ന്
പ്പ നീയാ നിനക്കിപ്പോ ഒന്നും തിന്നാൻ പറ്റത്തില്ല
ഇല്ല വീട്ടിലെ ഫുഡ് മാത്രേ കഴിക്കാൻ പറ്റത്തോള്ളൂ.
അതും തിന്ന്ന്നത് ഇല്ല്യാ.
ആ മറ്റേ ഞാന്തെല്ലാം കഴിച്ചോ ണ്ടിരുന്നതല്ലേ? ഇത്ണ്ടെങ്കി ഞാന് ഇപ്പം ഈ ഹോമിയോെ കഴിച്ച് കൊറച്ച് കൊറവുണ്ട്. എനിക് അറിഞ്ഞുട ഈ ഹോമിയോ കൂടെ കഴിക്ണോണ്ടാന്ന ഈ മുടി ഫുള്ള് കൊഴിഞ് പോണെ
നീ ചുമ്മാമാരുന്ന് കഴിക്കാണ്ട നീ ഫുഡ് നന്നായിട്ട് കഴിക്കാന്നെങ്കി അസുഖങ്ങളൊക്കെ ഒരുവിധ വിധത്ത്‌ മാറും അപ്പൊ നീ ഹെൽത്തി ആയിട്ടുള്ള കഴിച്ചാതി
അതെ ഈ ആദ്യമായിട്ടി മറ്റെ നമ്മളെ വരേ എളക്ന്ന ഗുളികയുണ്ടെല്ലോ ഞാനി വയറ് വേദന വന്നപ്പോ അത് കഴിച്ചടി ഒരെണ്ണം കഴിച് അയിന്റെട് ദോസം തൊട്ടാ എനിക്ക് മുടി കൊഴിയുന്നെ എനിക്ക് തോന്നുന്നു ഇനി അന്ന് നല്ല ബോഡിയിൽ വേണ്ടുന്ന എല്ലാം പോയി കാണുമായിരിക്കും അയ്ന് ശേഷം പിന്നെ നന്നായിട്ട് ഫുഡും കഴിച്ചിട് പക്ഷെ അന്ന് അയിന്റെ പിറ്റെന്ന് അയിന്റെ പിറ്റേന്ന് തൊട്ടാ പക്ഷെ എന്റെ മുടി തായത്
നീ വയറൊന്ന് ക്ലീൻ ചെയ്യുകേ വയറിളക്കിയോ
ആഹ് ക്ലീ വയറ് എളക്കിന്ന് മാത്രല്ല മൂന്ന് മാസം ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ലേ അവിട്ന്നാണേങ്കി ഒരു പൊടി ഉണ്ടേടി പൊടിയും ഒര് സിറപ്പും ഉണ്ട് അന്ന് വെച്ചയ്ഞ്ഞാൽ എല്ല അന്ന് നമ്മള് ഫുഡ് കഴിക്കുന്നത് നല്ല രീതിയില് ഫുഡ് ഇത് ഫുഡ് ഇതായി വെളിയിലോട്ട് പോകാനുള്ള ന്താന്ന് വെച്ചാ അത്രേം ക്ലീൻ ആവാനുള്ളതാണ് തരുന്നത് അപ്പൊ മ്മക്ക് ബാത്റൂമിൽ പോകുമ്പോ അറിയാല്ലോ അത് രണ്ട് മൂന്ന് മാസം മാസം കഴിച് കഴിഞ്ഞിട്ട് ഞാന് ന്നിട്ട് ഒരു സം അച്ഛൻ മറ്റേ ബീഫ് മേടിച്ചു കൊണ്ടോന്ന് വെളീന്ന് അത് കഴിച്ചത് മാത്രേ എനിക്ക് ഓർമ്മയൊള്ളൂ പിറ്റേന്ന് ഒട്ട് വയറ് വേദന പിന്നെ ഞാന് ഹോമിയോ പോയി കാരണം വീണ്ടും പോയി കഴിഞയ്ഞ്ഞാ അവര് എൻറ്റോസ്കോപ്പി ചെയ്യാൻ പറയും അന്ന് പറഞാര്ന്ന് ഇനി ഇങ്ങനെ ഉണ്ടാവാണെങ്കി എന്റോസ്കോപ്പി ചെയ്ത് നോക്കണം ഇൻക്ക് പെടിയാ എന്റോ സ്കോപ്പിയ്യാൻ
ഉം ബീഫൊക്കെ മിക്കവാറും എല്ലാർക്കും പെട്ടെന്നാ ങ്ങനെ
ആഹ് അതല്ല സങ്കടം ഇതൊക്കെ നമ്മള് കഴിച്ചോണ്ടിരുന്ന സാനങ്ങളാ.
ആഹ് നന്ന് പെട്ടെന്നലർജി വരുന്നത് ഉം എനിക്കൊന്ന് ബീഫ്. നൂറിലൊരു തൊണ്ണൂറ് ശതമാനം ശതമാനാൾക്കാർക്കും അലർജിയ. എനിക്കാണെങ്കി ചിക്കൻ അത്ര ഇഷ്ടല്ല.
എനിക്കും ഇഷ്ടഅല്ല എന്ത് ചെയ്യാനാ?
എനിക്ക് എനിക്കിപ്പ ഇപ്പ പ്പ ചിക്കൻ തിന്നുപം അങ് വായൊക്കെ കയപ്പാ. ഒരു നമുക്കൊരു കൊതിയില്ല തിന്നാൻ.
അതൊന്നാമത്തേങ് ഒരുമാതിരി കൊള്ളത്തില്ല ഇപ്പഴത്തെ ചിക്കനൊന്നും.
നാടൻ കോഴി. വേടിച് കഴിക്കും
പക്ഷെ നന്നായിട്ട് വെക്കുവാന്നെങ്കി അമ്മ നന്നായിട്ട് ഉള്ളിയക്കെ ഇട്ട് വെക്കുമ്പോ സൂപ്പറാ.
ആഹ് ഞാനങ്ങനെ പൊറത്തു പോയി പൊറത്തു പോയി ഇനിക്ക് ചിക്കൻ തിന്ന്നത് ഒട്ടും ഇഷ്ടല്ല.
എനിക്ക് ഒട്ടുമേ ഇഷ്ടഅല്ല യ്യേ എന്തുവാ അത് ചാറ് ഒരിടത്ത് ചിക്കൻ ഒരിടത്ത് ആന്ന്. അയ് നമ്മളീ റിസപ്ഷനൊക്കെ പോയിട്ട്. ഞാൻ അമ്മയോട് ആവ്ന്ന് പറയും ഞാൻ വരുന്നില്ല വെറുതെ ഒരുങ്ങി കാരണം എനിക്കറാം കഴിച്ചു കഴിഞ്ഞ. പ്രശ്ന അവടെ പോയി നമ്മള് എന്തെങ്കിലും കഴിക്കണ്ടേ ചപ്പാത്തി എടുക്കുവാണെങ്കി. തന്നെ മീൻകറി എന്തെങ്കിലും എടുക്കണം ആ മീൻകറിക്ക്
മീൻകറി ആഹ് കളറ അത് മാത്രഅല്ല. മീനകത്താണെങ്കി പെട്ടെന്ന്. ആഹ് നമുക്ക് വയർ വേദന എടുക്കും മീനാണെങ്കി കൊറെ നേരം ഇരിക്കുമ്പോ തന്നെ അത് കേടാവും. ഇവരാണെങ്കി കൊറെേ മീനല്ലേ ബൾക്കായിട്ടല്ലേ എടുക്കുന്ന അപ്പൊ അതി കേടള്ളത്. ഒക്കെ കാണാം അവര് അരിഞ്ഞു അരിഞ്ടും എനിക്ക് ഞാൻ അത് ഒരു വട്ടം. ങ്ങാണ്ട് എവടോ പോയി മീനങ്ങാണ്ട് കഴച് എനിക്ക് പിറ്റേന്ന് വയറളക്കം വയറിളക്കത്തിന് ശേഷം ഞാൻ ഇതുവരെ കല്യാണത്തിനോ എവിടെക്കെ പോയിട്ടും മീൻ കഴിക്കത്തില്ല.
അഹ് നമ്മള് ഒരു വട്ടം പേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ഒട്ടും നമ്മള് കഴിക്കത്തില്ല.
ഇവടെ അടുത്തൊരു കാറ്ററിംഗ്- സർവീസ് ഉണ്ട്, അപ്പം അവരുടെ ഫുഡ് കഴിച്ചത. ഞങ്ങളെ അമ്മയ്ക്കും, അച്ഛനും, എല്ലാർക്കും വയറെളൊക്കെ ആയിരുന്നു.
അതിന് ഞാൻ പോയില്ല പക്ഷെ. എനിക്ക് അല്ലാതെ ഒരു വട്ടം ഇങ്ങനെ മീൻ തിന്ന്ട്ട് വയറളക്കം വന്നിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ- ഞാൻ പിന്നെ, അയിന് ശേ- ശേഷം മീൻ മേടിക്കാറില്ല. മീനും, ചീനിയൊന്നും മേടിക്കത്തില്ല.
വെളീന്നൊന്നും കഴിക്കാത്തെയാണ്- നല്ലത്, ഈയൊര് ഇല് ഈയൊര്. സമയ- തൊന്നും കഴിക്കാത്തെയ നല്ലത്. അല്ല പിന്നെ അമ്മളെ വീട്ടിന്ന് അ ന്ത്രയും ഫുഡ് കഴിക്കണം.
ഉം. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്- വേണം. ദേവികൊക്കാണെങ്കിൽ ഭയങ്കര- ഹെൽത്ത് കോൺഷ്യസ് അവരു- അമ്മേ, അച്ഛനും.
ആഹ് അവളെ കണ്ടാലേ അറിയും.
അവരെ അത്രേം പ്രിപ്പയറീത്- കൊടുക്കും, എനിക്കമ്മേ- ക്കാണെങ്കി അങ്ങനൊന്നും വെച്ചരുക്കൊന്നുല്ല, എന്ന് വെച്ചാ അവക്ക് ഇപ്പ ഡയറ്റാന്ന് പറയുവാന്നെങ്കി. അവക്ക്പ്പപ്പം ആഹ് ഫുഡുണ്ടായി- കൊടുക്കും, മറ്റേ എന്തോ ഒരു- ചെറിയ സൈസിലൊരരിയുണ്ട്, വേറെ നവരെ നവരല്ലല്ലോ? എന്തോ അയ്നൊരു, പൊടിയേരിയാട്ടോ. വെറും തരിതരിയായിട്ടിരിക്കുന്ന, അത് വേറൊ ടൈപ്പിലായിരിക്കും.
ഉം.
അമ്മളില്ലേ കഞ്ഞിയൊക്കെ- വെക്കുന്ന ടൈപ്പ് ക, അമ്മള്- നമ്മളങ്ങനെ മേടികാറില്ല ഇത്- പക്ഷെ ഇരു ഒരു പേര് പറയും, ഞൻ അത് മറന്നുപോയി. അവളതായിരുന്നു കഴിച്ചോണ്ടിരുന്ന, ആഹ് ഡയറ്റ് സമയത്ത്. അത്- കഞ്ഞി വെചൊടുക്കും റമ്മ കൃ- കൃത്യായിട്ട് ഡയറ്റ് ഫുഡ് കൃത്യയിട്ട്- ഉണ്ടാക്കി കൊടുക്കും. നമ്മളല്ലേ- എനിക്കെന്നും അങ്ങനെ യെന്നും ഉണ്ടാക്കി തരത്തോന്നുല്ല. നിനക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി തിന്നാൻ പറയും. അ അങ്ങനല്ല അവരെ അമ്മാ-
തരുവായിരുന്നു ഇപ്പ പിന്നെ എന്റെ- മടികൊണ്ടാ ഉണ്ടാക്കാത്തെ. പണ്ടമ്മ എന്തെലും- എല്ല ഉണ്ടാക്കി തരുവായിരുന്നു.
അല്ലാ ഇതിപ്പൊ ഞാൻ- ഒരു വട്ടം പറയും ഉണ്ടാക്കി തരെന്ന് ചോയ്ച്ചും, അങ്ങനല്ലേ? ഇതാണെങ്കിൽ കൺസ്റ്റന്റ ആയിട്ട്. -
അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്ത് ചെയ്യും.
ആഹ ആ അങ്ങനെ, അവൾ അത് ഇനിഷ്യേറ്റീവ് ഇടുന്നില്ല.
ആഹ അവര്പ്പോ എന്ത്- കൺസേൺ ആയിരിക്കുംന്ന് ആലോചോക്കിക്കെ?
ആന്ന് ഭയങ്കര കൺസെണ അപ്പം, അവൾക്ക് അവരുടെ.